ഹലോ
ഹലോ കേക്കല്ലേ
ഓ, കേക്ക്ണ്ട്.
ഏഹ്.
വർത്താനങ്ങളൊക്കെ, എന്തൊക്കെയാണടോ, സംസാരൊക്കെ, വിഷയങ്ങളൊക്കെ, എന്തൊക്കെ
ആ. ഇന്നലെ, പോയതാണല്ലോ, പിന്നെ കണ്ടിലല്ലോ.
ആ, അതാണ്, ഞ, ഞാൻ, വിളിച്ചോക്കിയെ, വിളിച്ചന്നായി, അപ്പൊ. കാണാഞ്ഞാലും, വിളിക്കുന്നുണ്ടല്ലോ, അത് മതി, അങ്ങനത്തെ, ഒരു, ചങ്കിനെ, കിട്ടിയാതി. ഉം.
കുറെേ, നേരായി, വിളിക്കാൻനോക്ക്ണ്, കിട്ടണ്ടെ.
ആഹ, ഇതാണ്, സംഭവം ഡാ, നെറ്റ് വർക്കിന്റെ, ഇഷ്യൂസ് ണ്ട്. പിന്നെ, ആ, പിന്നെ മെയിനായിട്ട് എന്താ, വച്ചാല്, മഴ, നല്ല മഴയാണ്, അതാണ്, നെറ്റ്വർക്ക്, കിട്ടാത്തത്.
ആഹ, അതുകൊണ്ടാണ്, ഹഹ്, കട്ടായത, തോന്നെ, നെറ്റിട്ടാത്തൊണ്ട, തോന്നുണ്ട്.
ഓ, കയ്ച്ച
മ്മ്, എന്ത കറിയൊക്കെ.
പിന്നെ, ഇന്ന്, ന്ന്, വേറെ ഫ്രണ്ട്‌ല്ല, വിളിക്ക, അ, പത്താം, ക്ലാസ്സ്‌ പഠിച്ചോരൊക്കെന്ന്, വിളിക്കാന്ന്, വിചാരിച്ച ഇതിങ്ങനെ, തങ്ങിക്കാണ്, അപ്പൊ, നോക്കിയപ്പോ എന്നെ, വിളിച്ച്ങ്ങോട്ട്.
പത്താം ക്ലാസ് പഠിച്ചലൊക്കെ ന്നെ വിളിക്കാ അതെന്ത ന്നെ വിളിച്ചിട്ട്
ഏ
ഓലൊക്കെ പിന്നെ വിളിച്ചാ മതി ആദ്യം ന്നെ വിളിച്ച
ആഹ് അതന്നെ അങ്ങനെയാണ് വേണ്ടത് എന്ന്ട്ടെ ചോറിന്നെന്തേ ഉണ്ടാക്കി ഓ
എന്താ കറിയൊക്കെ
സൂത സൂത
ആ
അവിടെക്കൊ എന്താ പറയാ സുത തന്നെയാണോ
ഉം ഇബെടെ സൂതാന്നെന്നെ പറിയാ
സൂതക്കറിം കുട്ടിക്കാണ്ട് ചോറൊക്കെ കഴിച്ച് സെറ്റ് ആയിക്ക്ണ്
സെറ്റായി ഇരിക്കാണ് ഇഞ്ഞ് ഒറങ്ങാൻ ഇല്ലെ പൊറപ്പാടിലാണ് ഹ് ഒറങ്ങാൻ ഇല്ലെ പൊറപ്പാടാ
ആ ടാസ്ക്കാണ് എല്ലാ ഫ്രണ്ട്സാളൊക്കെ ഇങ്ങെനെ വിൾച്ച് ഇള്ള സമയം അങ്ങനെ പോകും
അങ്ങനെ ഒറങ്ങിയാൽ ആ ദെവസം മൊത്തം പോയി ഏഹ് അത് വിചാര്ച്ച് വല്ലായെ ഒറക്കത്തിലേക്ക് അങ്ങെട്ട് പോവ്വെൽ ഇല്ല എന്താന്ന് കിട്ടിയെ? അവ്ടെ എന്താ കിട്ടിയെ ചോറ്ന്?
ഇവെടെ ഇന്നും ചിക്കെന് ഇണ്ട് പിന്നെ വേറെ കറിണ്ടാക്കി കുമ്പളെങ്ങ വെച്ച് കുമ്പളങ്ങിം മുതെരം വെച്ചൊര് കറി മുദെരാ, മുതിരാ
മുതിര ആ അതെങ്ങനെയൊക്ക മുതിര
ഇത് ഇപ്പം ന്യൂ ജെനറെഷൻ ഒന്നും അറീലാ മുതിരിം കുമ്പെളങ്ങിം കറി വെക്ക്ണെ
ഏ ഒന്ന് പറയടോ എനെയാന്ന അറിയാലോ
മുത് കുമ്പെളങ്ങിം തക്കാളി പച്ചമുളകൊക്കെ മഞ്ഞപ്പൊടി, മൊളക് പൊടി, മഞ്ഞ പൊടി ഇട്ട് വേവിക്കാ എന്നിട്ട് അതിൽ മുതിര വർ ത്ത് പൊടിച്ച് ചേർക്കാ
മുതിര. മുതിരെ? അല്ല ഉലുവേ?
മുതിര. ഉലുവ അല്ല ഉലുവ ഇട്ടാ കഴ്ച്ചൂലെ?
ആഹ് ഉലു മുതിര വർത്ത്
പൊടിച്ച് ചേർക്കാ മിക്സിൽ പൊടിച്ച് അല്ല മുതിര മാ ത്രോന്നും അല്ല
അല്ല ഞാൻ ചോദിക്ക തേങ്ങട്ട് തിന്നല്ലോ മുതിര ഓ മുതിര തേങ്ങട്ട ഇപ്പൊ കുതിര പോലെ ചാടൂന്ന് പറഞ്ഞേക്കല്ലേ ആഹ് അതല്ലേ സംഭവം ആഹ് ആഹ്
അത് പൊറത്ത് പൊടിച്ചിടാ എന്നിട്ട് തേങ്ങ വെളുത്തുള്ളി ചെറുള്ളി വലിയ ചീരൊക്കെ ചേർത്ത് അരക്ക എന്നിട്ട് ഒഴിക്കുക ആണ്ട് വറ്ത്തിടാ നല്ല ഒരു ദിവസം വെച്ചുനോക്ക്
ആഹ്
ക കട്ടായിട്ടൊന്നുല്ല
എങ്ങനെ
കട്ടായിട്ടൊന്നുല്ല കേട്ടിലേ
കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട് അല്ല ഞാൻ കട്ടായാലും റേഞ്ച് കെട്ടായി റേഞ്ച് ന്നെ നിന്നോണ്ടീന്ന് പറയും ഞാൻ
ആഹ് ആഹ് കട്ടായിട്ടില്ല ഇടക്കിടക്ക് റേഞ്ച് പോണ് ണ്ട്
ആഹ് അതാ ഞാൻ പറഞ്ഞേ മയല്ലേ ആഹ് മഴ ആയതൊണ്ട് നോക്കണ്ട ഇന്നത്തെ ദിവസം അങ്ങനെയാണ് പിന്നെ
ഉം ഒരു ദിവസം അങ്ങനെ
അപ്പൊ എന്നിട്ട് അപ്പൊ ഇന്നിട്ട് ഇത് ഏഹ് തേങ്ങ വെക്ക തേങ്ങ ഇടിക്കും ഇതില് തേങ്ങ ഒതുക്കിടൂം
തേ തേങ്ങ അരച്ചേർക്ക വലിയ ജീരകോ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ചേർത്ത്
എന്നാ ആദ്യയിട്ടാട്ടോ ഇതെന്താ ഇതി പറ കുമ്പളങ്ങറിയില്ലേ മുതിരി ക്കുന്നതൊക്കെ ഞാൻ ആദ്യയിട്ട് കേ ഏഹ് നിങ്ങളെപ്പോലത്തെ ഫ്രണ്ട്സുകളൊക്കെ ഇണ്ടായൊണ്ട് പലേ റെസിപ്പിയും കിട്ടുപ്പോ
മുതിര അരക്കല്ലട്ടോ മുതിര വറത്ത് പൊടിക്ക മിക്സിൽ പൊടിക്ക ഏ ഏ കൊർച്ച് ഒരു കൊറച്ചൊക്കെ അമക്ക് കറിക്കാവശ്യത്തിനോരു കൊർച്ചൊക്കെ ഇടാ ഒരുപാടിട്ടാ പറ്റെ കുറുകി പോവു
അതെല്ലെ ആഹ് അ്ങ്ങനെ പറേണ്ട്യ വ്ശ്യല്യ
ഒരു ദിവസം വെച്ചിട്ട് ആഹ് ആഹ് അതെ ഒരു കയ്യില് ഒരു കഷ്ണം കൊമ്പഴങ്ങ ഒരു
ഉം ഉം ഒരു സം
ഏട്ടത ക്കാളിയൊക്കെ ചേർത്ത് പിന്നെ പുളി കൊറവ്ണ്ടെ കൊർച്ച് പുളി ചേർത്ത് ഏഹ്
ഓരോ സം വെച്ചി ഇന്നെ അങ്ങോട്ട് വിളി റ്റോ ഞാൻ വര ഒരു ദിവസ്
ആഹഹ് ആയിക്കോട്ടെ ഇഷാഅള്ളാ ഇഞ് വെക്കുമ്പ വിളിക്കാ ഇന്നിപ്പൊ സമയല്ലല്ലോ ആഹ് ഊണൊക്കെ കഴിച്ച്ല്ലേ
അവരെ നോക്കീട്ട് കാര്യമില്ലല്ലോ ഇന്ന് പ്പൊ വെച്ചിട്ട് കാര്യല്ല ആഹ് അതാ നല്ലത് ഏറ്റവും നന്നാവാ
പറയരുത്
ഇല്ലെങ്കി ഞാൻ അന്റെ തലേ കൂടെ ഒയ്ക്കും ഉം അത്രയും ദൂരം ഇങ്ങള് ഇവിടുന്ന് അങ്ങട്ട് വരല്ലേ കുമ്പളങ്ങ കറിക്ക്
അറിയാത്തോണ്ടല്ലേ
ആഹ് ആ അപ്പൊ പിന്നെ ടേസ്റ്റൊന്നും പറയണ്ട ല്ലേ അപ്പൊ ടേസ്റ്റിയാന്ന് പറയര്ത് നി പറയണോ അപ്പ തന്നെ ആ സമയത്ത് എന്ത് ചെയ്യണോ അങ്ങനെ പറയാ ത് ഈ ടെസ്റ്റണടോ വേറെ ടേസ് റ്റൊന്നല്ലാന്നറഞ്ഞാ മതി അപ്പ പേടിക്കണ്ട ട്ടോ അതുകൊണ്ട് ഇക്ക് കറി ചെറിയൊരു അച്ചാറ് ബൗള്ല് തന്നാ മതി തലേ കൂടെ ഒയ്ക്കാള്ളതാണ് ഒന്നായിട്ട് മേല് ആവരുതല്ലോ
ഇന്നാ ശരി
ഉം മക്കളൊക്കെ എന്താക്കാ
ഇക്ക ചോറ്ന്നാൻ പെയ്ക്ക്ണ്
മ് ചോറൊയ്പ്പിലാല്ലേ
ഉം
ഹാ ഓരോരോ അവസ്ഥ കുട്ടികളെ മഴ ഇന്ന് ഇന്ന് മക്കൾക്കാണെങ്കില് വെക്കേഷൻ ആയ പ്പൊ മഴയോട് മഴ ഇന്നലാണെങ്കി സ്കൂള് വെക്കേഷനില്
ആ ഇന്നേടിം പോവാൻ പറ്റീല
അതെ എവിടെയും പോവാനോ ഇറങ്ങാനോ കളിക്കാനോ ഒന്നും കയ്യാണ്ട്ക്ക ഫുട്ബോൾ കളിക്കാൻ കയ്യാണ്ട് കിടന്ന് ഇങ്ങനെ കുതിരളിക്ക്ണ്ട് ഇവിടെ കിടന്ന് ഉരുണ്ട് മറിയീണ്ട്
ഇവിടെ പിന്നെ ഒരു ഫോൺ കിട്ടിയാ മതി
ഏ ഫോണ് ഞാനങ്ങനെ കൊടുക്കാറില്ല ഫോണേ കൊടുത്ത് കഴിഞ്ഞാ പിന്നെ അതിലന്നെ ആവും
കൊടുത്ത്ണെങ്കി മഴത്ത് ഇറങ്ങാതെ നടക്കും വേറെ കൊഴപ്പൊന്നുംല്ല
അതെന്നെ ഇതാ എന്നാലും വേണ്ടീല്ല ഫോൺ കൊടുക്കൂല മഴയത്ത് കെടന്നാ ഹലോ ഫോൺ മേല് ഇല്ല്യ അത് കൊടുക്കൂലന്നല്ല ഒരു പത്തിൻറ്റൊക്കെ കണ്ടോട്ടെന്ന് വിചാരിച്ച് അത്രന്നെ അയ്ല് അഞ്ചിൻറ്റ് ആവ് ത്തിന് ഞാൻ വാങ്ങും എനിക്കിങ്ങനെ ഒര് ഓന്റെ ഫ്രണ്ട്സാള് താ ഒരുപാട് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസായി നിങ്ങളെ ഗ്രൂപ്പിലൊക്കെ ഞാൻ കേറിയപ്പളെ അയിത്ത ഗ്രൂപ്പ്ന്ന് ങ്ങനെ വിളിക്കലന്നെ പണി അപ്പൊ പിന്നെ എവിടെ ഫോണ്ന് നേരം മരിയാതക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ നേരല്ല്യ ഇങ്ങളിങ്ങനെ വിളിച്ച് വെറുപ്പിക്കല്ലേ എനിക്ക്
ഉം
അതാരാ അവിടെ വേറെ
ഏ
ല്ലെ അയില്ലേ വാ ഓന് ഇല്ല ഇവിടെല്ല പോയി മദ്റസെപോയി
മദ്ദ്രസിലോ മഡ്രാസ് ആആ ആ ആ ആ ആ ആ മദ്രസയിൽ ഉം അങ്ങനെ പിന്നെ എന്നിട്ട് അങ്ങനെയൊക്കെയാണ് വർ വർത്താനങ്ങളൊക്കെ അല്ലേ കറിയൊക്ക എന്തേലും കഴിച്ചോ ഭക്ഷണം കഴിച്ചോ
ഞാൻ എപ്പഴേ കഴിച്ച് ഞാൻ പന്ത്രണ്ട് മണിക്കറ്റെ കഴിച്ച
ഏ എന്ത്‌ പറ്റി നേരത്തെ പണി നേരത്തെ കഴിയും
ഞാന് അങ്ങനെ ചോറും കറിം ആയാ അപ്പ കഴിക്കും
എന്റെ സ്വഭാവം അങ്ങന്നെ ഞാൻ കുളിച്ചില്ലെങ്കിലും എനിക്ക് വിശന്ന ഞാൻ കഴിക്കിട്ടോ
കുളിച്ചിട്ടില്ല കുളി
കുളിച്ചിട്ടില്ല ഏ എല്ലമ്മളൊക്കെ ഒ ടീ ആണല്ലോ അപ്പൊ നല്ല മാച്ച് ഉണ്ട്
അന്നേരം ഒന്ന് രണ്ട് ആള് വിളിച്ചപ്പ അങ്ങനെ അതില് നോക്കിരിക്ക
ആ ഞാനതന്നേ അതെ ഇനിം കുളിക്കല ക്കഞ്ഞീം നടക്കും കോളിങ് നടക്കൂല അതന്നെ
ഉം കോളിങ് എത്തത് എനിക്ക് പറ്റണ പണിയല്ല ഇതൊന്ന് ഇക്ക് പറ്റണ പണി അല്ലാ പറയാ
അതൊന്നും പറയത് പറ്റൂലന്ന് വിചാരിച്ച ഒന്നും പറ്റൂലടോ ആ പറ്റൂന്ന് വിചാരിച്ചഞ്ഞാൽ എല്ലും പറ്റൂ മനസ്സിലായോ
ഞ്ഞി കുളിച്ചൊക്കെ വന്ന് ഇഞ്ഞി കുളിച്ചു വന്നിട്ട് ട്ടിയങ് നോക്കുഞ്ഞാ
ആ അതന്നെ ആ അങ്ങനെ കൊറെ ഫ്രണ്ട്സെല്ലാം വിളിച്ചോ ഗ്രൂപ്പ്ന്ന് പരിപാടി ഇണ്ടല്ലോല്ലേ അതുകോണ്ട് അതുകൊണ്ട് വിളിക്കും എല്ലാരും വിളിക്കും പരിപാടി ഇവിഡ്ണ്ടല്ലോ ഫങ്ങ്ഷൻ വെക്കെല്ലേ അതൊണ്ട് എല്ലാരും വിളി ക്കും വേരില്ല ഫങ്ഷന്
പിന്നെ
ഉം അത് കേട്ടാൽ മതി
എന്നാ ശരി എന്നാ വരാ
ഏ എപ്പള അല്ല പരിപാടി എന്താന്നുള്ള അറിയോ
ഇല്ല
ആ അടുത്ത ആഴ്ചാട്ടോ മറക്കരുത് ഉം എന്നാ ഓക്കെ അല്ലാ മക്കളോടൊക്കെ അന്വേഷിച്ചന്ന് പറയ്